ഹലോ
ഹലോ കേക്കുന്നില്ലേ ആഹ് കേക്ക്‌ന്നിണ്ട് എന്തൊക്കെയാ
ആഹ് നല്ല വർത്താനം ഓഹ്
എന്തായിരുന്നു ചായക്കിന്ന്
ഇന്നിപ്പോ പൂളയാനി
ഏഹ് പൂള കൂട്ടാൻ ആക്കിയതോ അല്ലേൽ പൂളയും മീൻ കറിയോ
ആഹ് പൂള മീൻകറി ഇല്ല മീൻകറി തികഞ്ഞ് ഇല്ല. ഇന്നലെ ഇന്നലന്നെ തീർന്നാണ് പിന്നെ ചമ്മന്തി ഇണ്ടാക്കിയാ.
പിന്നെ എന്തൊക്കെയാ?
വേറെ എന്താ നിങ്ങള് ചായ? കുടിയൊക്കെ കഴിഞ്ഞോ
ഇവിടെ ചായ കുടിയൊന്നും കഴിഞ്ഞില്ല ചായ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പുട്ടും കടലക്കറിയും പുട്ടും കടലക്കറിയും. കടലക്കറിയായി പുട്ട് ആഹ് അതെ. പുട്ട് ഇവിട എപ്പോളെങ്കിലും ഉണ്ടാക്കാ എപ്പോഴൊന്നും ഉണ്ടാക്കൂലാ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഉണ്ടാക്കുള്ളൂ.
ആഹ്
പിന്നെ അപ്പോ പുട്ട് അടുപ്പത്താക്കിട്ട് അല്ല അല്ല നമ്മള് അരി ചോറ് വെക്കുന്നരില്ലേ മൂട് ഏഹ് പൊ പൊന്നേരി ചോറ് വെക്കുന്ന പൊന്നിയരി കൊണ്ട് മാത്രല്ല എല്ലാരി കൊണ്ടും ഉണ്ടാക്കും ഞങ്ങളിപ്പോ ചോറ് വെക്കുന്നരി അല്ല ഞമ്മള് രാത്രി കിടക്കുമ്പോ പൊതിർ വെള്ളത്തിലിട്ട് വെക്കും. എന്ന് ആഹ് പൊന്നരി എന്നല്ല ഏതരിയും രാവിലെ ആ ചോറ് വെക്കുന്നരി വെള്ളത്തില് ഇട്ടാടെ വെക്കും പ ച്ച വെള്ളത്തിൽ തന്നെ എന്നിട്ട് രാവിലെ എണീച്ചിട്ട് അത് നല്ലാ അരിപ്പ അരിപ്പേൽ ഒണങ്ങിയ അരിപ്പയിലിട്ട് ഊറ്റും വെള്ളം നല്ലോണം ഊറ്റി ഊറ്റിയെടുക്കും. എന്നിട്ട് മിക്സിലിട്ടിട്ട് പൊടിച്ചെടുക്കും നല്ലോണം ഇളക്കി കൊടുക്കണം മറ്റേത് ഇങ്ങനെ കട്ട കട്ടയായി പോയ മാതിരിയാവും. കട്ടന്നല്ല അങ്ങനെ കൊറച്ചൊരു നനവ് ഉണ്ടാവുമല്ലോ അപ്പോ അടിൽ ഇങ്ങനെ ചൂടും നനവും കൂടി ആകുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ കട്ടമാതിരിയിണ്ടാകും. അപ്പോ ഒന്ന് സ്പൂണ് കൊണ്ട് ഇങ്ങനെ അടിഭാഗത്തൊക്കെ ഇളക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും കുറേ നേരം പൊ മിക്സിൽ അരച്ചാല് ല് പൊടിഞ്ഞ് കിട്ടും. നല്ലോണം പൊടിഞ്ഞ് കിട്ടും കൊറച്ച് ഉപ്പും ഇട്ടിട്ട് അരച്ചാ. ആഹ് നമ്മള് ഇങ്ങനെയാ ആക്കല് ഇവിടെ.
ആഹ് അയ്ശരി.
ഉം അപ്പോ പൊടിച്ചെടുത്ത് ഉം അത് അത് നല്ല സോഫ്റ്റ് ഉണ്ടാവും ഇങ്ങളങ്ങനെ പുട്ട് പൊടിയോണ്ടാക്കുവാ?
ഞങ്ങള് ഒന്നങ്കില് പുട്ടുപൊടി വാങ്ങും അല്ലെങ്കില് പിന്നെ റേഷനരി ഉണ്ടല്ലോ? അത് കയ്കി ഉണക്കി മില്ല് കൊണ്ടോയി പൊടിപ്പിക്കും. പിന്നെ പിന്നെ അയിതനെക്കാട്ടിലും എളുപ്പം എളുപ്പ പ്പണി ചെയ്യല് സാധാ പൊടി ഉണ്ടാവുമല്ലേ നമ്മൾ പത്തിരിക്ക് ചുടാനുള്ള പൊ
ടി ആ അതെ അതെ അതെ. ആ ഇവിടേം അങ്ങനൊക്കെ തന്നെയും ചെയ്യലുണ്ടായിന് ന്നത് പക്ഷേ ഇവിടെ എത്ര പുട്ടുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവൂല. ഈ പത്തിരിപ്പൊടി കൊണ്ടാ ഞമ്മളധികവും ആണ് പ ക്ഷേ എങ്ങനെ ഉണ്ടാക്കിയാലും ഒരൊറപ്പ് ഒരു ആ പതം കിട്ടാതൊരു ഒരു ടേസ്റ്റ് ഇല്ലാത്ത മാതിരിയാ ഉണ്ടാവുക. പിന്നെ ഞങ്ങ അതി ചെലപ്പൊക്കെ ഉം ഞങ്ങള് ചെലപ്പോക്കെ പീടിയേന്ന് അജ്മിന്റെ പു പ്പഴു പുട്ടുപൊടില്ലേ എപ്പളെങ്കിലും ഒക്കെ അത് വാങ്ങീറ്റുണ്ടാക്കും അത് ഭയങ്കര ടേസ്റ്റാ അപ്പാട് തിന്നാൻ തന്നെ ടേസ്റ്റ് അല്ലേ? അജ്മീന്റെ പുട്ടുപൊടി ആ ഭയങ്കര ടേസ്റ്റാ അജ്മീന്റെ പുട്ടുപൊടി അതെടുക്കെപ്പളെങ്കിലും ഏ ന്നെങ്കിലും കാലം ഉണ്ടാക്കുമ്പോ ഒന്ന് വാങ്ങും പിന്നെ ഞാന് ആ ഹസ്ബന്റിന്റെ വീട്ടിൽ പോയോര് അവിടന്നോര് ഇണ്ടാക്കുന്ന കണ്ടതാ. അങ്ങനെ ഞാ ഇവിടെ പറഞ്ഞ കൊടുത്തേരം ഇവിടുന്നും ഉണ്ടാക്കല് തുടങ്ങിയിവര്. അവര് പിന്നെ ഇവിടെ പ് പത്തിരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയില്ല ആ പച്ച ആ ആ വെള്ളത്തിലിട്ടു വെക്കും എന്നിട്ട് രാവിലെ ഒന്നരി പ്പേലൂറ്റിവെക്കും കൊറച്ചു നേരം. അപ്പം വെള്ളം ഫുള്ളൂറിക്കിട്ടും എന്നിട്ട് അ പൊടിച് ച്ചെടുക്കും മിക്സിലിട്ടിട്ട് വെള്ളം ഒന്നും കൂട്ടാതെ പൊടിച്ചെടുക്കും. നല്ലോണം തിരിച്ചും മറിച്ചും ഇളക്കിയിട്ട് പൊടിച്ചു കൊടുക്കും. നല്ലോണം തരി തരി ഇല്ലാണ്ട്, ആ കൊറചീച്ച കൊറചീച്ച മറ്റേത് അരഞ്ഞുകിട്ടൂല പൊടിക്കുന്നല്ലേ മിക്സിയിൽ വെള്ള ഒഴിച്ച് ഇതരക്കുന്നതല്ലാല്ലോ അപ്പൊ പൊടിഞ്ഞിട്ടൂല കൊറേശേ കൊറേശേ ഇട്ടിട്ട് നല്ലോണം പിന്ന കുറേ നേരം കൊറച്ച് കൊറച്ച് എളക്കി കൊടുക്കണം എടക്കെടക്ക് ന്നിട്ട് നല്ലോണങ്ങ് അരച്ചിട്ട് പൊടിച്ചെടുക്കുട് നല്ലണ്ണം പൊടിഞ്ഞുകിട്ടും തരി തരിയൊന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്ക് പൊടിഞ്ഞുകിട്ടും.
ഏ അപ്പൊ ആ ഒരു തരിയോട് കൂടിയന്നെ പൊടിക്കേണ്ടേ അപ്പൊ?
തരിന്ന് പറഞ്ഞാല് ത എങ്ങനെയാലും പൊടിച്ചാല് എത്ര മയത്തിൽ പൊടിച്ചാലും ആ തരിപ്പങ്ങ് നെയായാലും ഉണ്ടാവും മില്ലി കൊടുത്ത് പൊടിക്കുന്നമാരി അല്ലാലോ ഉണ്ടാവ. പക്ഷെ ചെലപ്പോ കൊറേ നേരം അടിക്കാണ്ടിന്നാ കുറച്ച് തോന തരിതരിപ്പായിട്ട് കിട്ടും എന്ന്വച്ചാൽ കുറച്ച് കനത്തി തന്നെ, ചോറിന്റെ അരി അല്ലേ? മിക്സിലുവരയ്ക്കുന്നല്ലേ അപ്പോ കൊറ ചേറെ നേരം പോയിചാ നമ്മുക്ക് കൈ കൊണ്ട് തൊട്ടാത്തന്നെ മനസ്സിലാവും ആ ഒരു സോഫ്റ്റ് ഒക്കെ
ആ എനിക്ക്‌ നാളെ നാളെ തന്നെ ചെയ്തോക്ക ണം എന്നാല് നാ ഒരു പുതിയൊരു
ഉം ഭയങ്കര ഉം സോ ഭയങ്കര സോഫ്റ്റാ അതില് ചോറൊന്നും കൂട്ടണ ചോറ് കൂട്ടണ്ടിതിലക്ക്? അത് പൊടിച്ച് കഴിഞ്ഞന്റെഷം ഒരു പാത്രത്തിലിട്ട് ഒരു ലേശം ചോറൊന്നുഞമ്ണ്ടീട്ടയിലങ്ങിട്ടിട്ട് ഒന്ന് കൊഴച്ചു കൊടുത്താ മതി. ചോറ് കൂട്ടണ്ടിയവർക്ക്‌ ഞമ്മളിവിടെ ചോറൊന്നും കൂട്ട ട്ടലില്ല ഇങ്ങനെ ചെയ്യുമ്പോ, ആ അതേ ആ അതേ, ഞമ്മള് ന്നും ചോറ് കൂട്ടലില്ലയില് എന്നാലും നല്ല സോഫ്റ്റ് ആണത് കഴിക്കാനൊക്കെ.
ആ എന്തായാലും വേണ്ടില്ല നാളെ തന്നെണ്ടാക്കണം എനിക്ക് ഈ പത്തിരി കൊഴയ്ക്കാന് കൈ ക്ക് ചെറിയൊരു വേദന ഒള്ളതുകൊണ്ട് കൊയക്കണ പണിയൊന്നും നടക്കൂല്ല. പിന്നെ കൽക്കിപ്പരെ ദോശ പോലെ ആക്ക്വക്കെ ചെയ്യല്.
എങ്ങനെ ഇത് ഇത് നല്ല സുഖാ ഇണ്ടാക്കാൻ, ആ അതെ നാളെ നോമ്പാണ്. മട്ടനരി ഇല്ലേ ചോ ഒരു ചോപ്പരി ചോറെക്കുന്നെ അതുകൊണ്ടൊക്കെ നല്ല ടേസ്റ്റാ. ഇണ്ടാവ്വോ? ഇണ്ടാക്കിയാല്, അതു ഇതേപോലെ തന്നെ ആ അതാ പറയുന്നെ ആരു ക്കും വേണ്ട അപ്പൊ അതുണ്ടെങ്കി ഇവിടെ അതുകൊണ്ട് ഉണ്ടാക്കലില്ല ഇവിടെ വാങ്ങലേല്ല.
ആ ആ ഞങ്ങളു അങ്ങനെ തന്നെ അവക്ക് അത് അതാണ് സ്റ്റോറിന്ന് കൊടുക്കണണ്ടായ വേണ്ടാന്നറിയില്ല ഇപ്പൊക്കെ ഇ അയിന്റെ ഐഡിയ പഠി ഇജേകുമ്പോ പുട്ട് കിട്ടാനുണ്ട്
ആ അതെ അതോണ്ട് പുട്ട്ണ്ടാക്കി ഒന്നും കൂടെ ടേസ്റ്റും സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും ആ ഒന്നും കൂടെ ടേസ്റ്റ് അതോണ്ട് അതുകൊണ്ട നമ്മള് ആ ഹസ്ബൻന്റെ വീട്ടിലൊക്കെ അതോണ്ടന്നേ പുട്ട് ഉണ്ടാക്കല് മൂടരി ചപ്പോ ചോറ് വെക്കുന്ന ആ മട്ടൻ അരിയോണ്ട്
ആ ഇതിങ്ങനെ പൊതിർത്തി അരിക്കല് ഐ ഐഡിയ നിച്ചേ ഇല്ലട്ടോ ന്നാല്
ഞാന് ഞങ്ങൾക്കു ഇവിടെ അറില്ലായിരുന്നു ന്നിട്ട് ഉമ്മ ചോയ്ക്കു അങ്ങനെ ആക്കിയാ നന്നാവോ നന്നാവോന്നു ന്നോ യാ ഞാൻ ഇവിടെ പറഞ്ഞ ശേഷം ഒരു വട്ടം ഉം ഒരു വട്ടം ഉണ്ടാക്കി നോക്കി പിന്നെ അത് അതന്നേ ആക്കി പിന്നെ ഇണ്ടാക്കുമ്പളൊക്കെ അങ്ങനെ ഇണ്ടാക്കലൊള്ളൂ പൊടിയോണ്ട് ഇണ്ടാക്കലില്ല ഉം
നല്ലൊരു അറിവ കിട്ടിയേ വേറെന്താ ഒക്ക നല്ലേ
ഉം പുട്ടും അല്ല പൂളേം മീന്റെ അധികം നല്ല ടേസ്റ്റ് ഉണ്ടാവൂല്ലേ
ഉം അതന്നെ അത് എപ്പഴെങ്കിലൊക്കെ അത് എന്നൊന്നും കഴിക്കാൻ രസുണ്ടാവില്ല പൂളന്നെ
ആഹ അതെ അേ എപ്പോഴും കഴിക്കാനാവില്ല എപ്പോഴെങ്കും അതെ എപ്പഴെലുക്കെ ഒരു പൂതിക്കൊക്കെ കഴിക്കാം
ആ അതന്നെ ഇന്നിപ്പോ കറി ഉണ്ടായലും മീനൊക്കെ ഭയങ്കര വില ആയതൊണ്ട് മീൻകറിക്കെ വേ തീരുണ്ട് അവര് ഉച്ചക കുറേ പിന്നെ കറി വെക്കാനും പൊരിക്കാനും ഒക്കെ കൂടെന്നക്ക് തെകയുല്ലല്ലോ അപ്പ പിന്നെ കൊറച്ച് കറി വേഗൻ വെച്ചങ്ങട്ട് അത് രാത്രിയും ഉച്ചക്കും കഴിക്കുമ്പോത്ത അത് തീരും പിന്നെ പിറ്റേന്ന് തലേനത്തെ കറി ഉണ്ടാമ്പോളല്ലോ നല്ല
നല്ല ടേസ്റ്റും കൂടും
ആ
വെച്ചു കയിക്കുമ്പളാണ് ടെയ്സ്റ്റ് കൂട.
അതെന്നെഹ്.
ഉം. ന്ന ഉച്ചക്കത്തേക്ക്ള്ള ചോറൊക്കായോ?
ഇല്ല. ഞാൻ കൊർച്ച്പാടെ കെ മോളട് പോയിറ്റ്‌ വേണോ ഹയി നൊക്കെ ഊം. രാവിൽത്തഅ് കഴിഞ്ഞെ പിന്നെ മോള് പോയി തിര് കയിഞ്ഞിട്ട് തിയ്യൂട്ടി ണ്ടാക്കായ്യാ.
പിന്ന വേറന്തൊക്കെയാ?
വേറന്ത? മക്കള് സ്ക്കൂള് പോകാനൊന്നുല്ല്യേ?
ഇല്ല. മക്കള്ല്ല
ഏഹ്.
ആഹ്. ഞാൻന്റ വീട്ടിലാള്ള വെടാ അനി സ്കൂൾ പോയ്. ആഹ്. പിന്ന വേറെന്തൊക്കെയാ? മഴണ്ടൊ ആട
വെ ഇല്ല്യ ഇപ്പം മഴയൊന്നുല്ല. ആ ഒര് മഴയില്ല്യാ ത്ത് ര് ന്തരീഷാണ്
ആഹ്. ഇപ്പം വെടെയങ്ങൻതന്നെ ഒരു വെയിലൊക്ക കാണ്ന്ന്ണ്ട്.
ആ അ
മയല്ലപ്പൊ. കൊറേവസായിറ്റ് ചെറിയൊരു മയ രണ്ടോസായിറ്റ് വെയ്യ്ന്ന്ന്നല്ലാണ്ട് വല്ല്യ മയൊന്നുല്ല.
ആഹ്. ഈ സമയത്തൊക്ക നല്ല മഴക്കാലെന്നാണല്ലൊ. ആഗസ് സപ്റ്റംബറ് വരെ മയ പെയ്യെണ്ടൊര്
അതെയതെ. ഉം
അപ്പ എങ്ങനൊണാവോ അനിപ്പോ വെള്ളത്തിനൊക്കെ അന്റെ ക്ഷാമം വരാതെയാവും
ആ അതായിരും
അങ്ങനെ വെള്ളത്തിന്
ഇല്ല വെള്ളത്തിനൊന്നും ഇവടെ ബുദ്ധിമുട്ടില്ല ഉം നല്ല അത്തിനൊന്നും ഇതുവരെ ഇവിടെ പ്രശ്ന അവിടെങ്ങനെയാ ഇല്ലല്ല ഇപ്പൊ ഇതുവരെ ആഹാ ഇവിടെങ്ങനെ ഓർന്നൽ ഇത്രേയും കാലമായിട്ട് വെള്ളത്തിനൊന്നും ഇവിടൊരു ബുദ്ധിമുട്ടുണ്ടായില്ല അനക്ക്
ആ നിങ്ങള് എങ്ങനെ അവിടെ നിക്ക ഹസ്ബൻഡന്റെ വീട്ട് നിക്കല്ലേ
ത്താ വന്നതാണ്
ഏ ആ ഇപ്പടുത്ത് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ
അല്ല അഞ്ച്കൊല്ലായി അഞ്ചു കൊല്ലായി
ഉം ഉം
പിന്നെ വേറെന്തൊക്കെയാ
വേറൊക്കെ സുഖമായി പോണ് സ്പെഷല് ആ ചെലപ്പോക്കെ ഒരു അയിനൊരു ഇൻട്രസ്റ്റ് വരുമ്പോ എന്റെ മക്കള് പറണ
ഓ ആ എന്താ ഇണ്ടാക്കല്
മക്കൾ എന്തെങ്കിലും പിന്നെ ഭക്ഷണം ന്താണ്ടാക്കാ മന്തിയോ അല്ലെങ്കി ഫ്രൈഡ് റൈസോ അങ്ങനൊക്കെണ്ടാക്കാൻ പറയ്മ്പോ ഇണ്ടാക്കും അതേപോലെ പലഹാരങ്ങൾ അതേപോലെ എന്തെങ്കിലൊക്കെ പറയുമ്പോ അന്നേരം യൂട്യൂബ് നോക്കി ഇണ്ടാക്കി കൊടുക്കും എല്ലാത്തിനും യൂട്യൂബ് ഇണ്ടല്ലോ അപ്പൊ അങ്ങനൊക്കെ
ഇണ്ടാക്കാൻ അറിയുന്നവർക്ക് എന്തും ഉണ്ടാക്കാന്ള്ളത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊ
എല്ലാം ഉം അതന്നെ അയിനും വേണൊരു ഇൻട്രസ്റ്റ് എന്താ അറിഞ്ഞിട്ടും കാര്യില്ല വേണം അതന്നെ എനിക്ക് പിന്നെ അങ്ങനത്തൊക്കെ പുതിയ പുതിയ കണ്ടപിടിത്ത ങ്ങള് ഭയങ്കര ഇഷ്ടാ അപ്പൊ അയാക്കങ്ങനെ കയൂല്ലെങ്കിലും എ കൊറച്ച് എന്താ പ്ര പ്രയാസാണെങ്കിലും ചെയ്തോക്കാനും നല്ല ഇൻട്രസ്റ്റാ പിന്ന പിന്ന നന്നാവൂല ഫസ്റ്റിലൊക്കെ നന്നാവും എന്റെ മക്കള് പറയും മച്ചിആദ്യം ഉണ്ടാക്കണക്കെ നന്നാവും പിന്നൊന്നും പിന്നെ മ്മള ഒരു കൊട്ടക്കണക്കാണല്ലോ ഫസ്റ്റില് മ്മള് ശ്രദ്ധി ച്ചിണ്ടാക്കൂ തോന്നിയ പോയപ്പ നന്നാവൂല അതിന്റെ മക്കളെന്നെ പറഞ്ഞ് കളിയാക്കൂ
ന്നെ ആൻ വിളിക്കാട്ടോ
ആ
ആ ശരി ഉം